ഹലോ
കേൾക്കാവോ
ആഹ് കേൾക്കാം
പണിയൊക്കെ കഴിഞ്ഞോ
ആഹ് പണി കുറച്ചുകൂടെ ഒണ്ട് ഇവിടെ രാവിലെ ഒരു മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തുണിയൊന്നും നനച്ചില്ല അത് കൊറച്ചൊണ്ട് നനക്കാൻ ഇപ്പഴാ ഒന്ന് വെയിലായത്
അതെ ആഹ് ഞങ്ങടെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മഴ പെയ്ത് പോയി ഞാൻ അപ്പഅലക്കി ക്കി വെച്ചായിരുന്നു
ആഹ്
പിന്നെ മെഷീനാത്ത് പിഴിഞ്ഞിട്ട് ഞാനൊണ ആഹ് വെയിലൊന്ന് തെളിഞ്ഞായിരുന്നു അപ്പൊ ഒന്ന് ചെറുതായിട്ട് ചൂടായി പിന്നെ ഞാനത് എടുത്തിട്ട് ഇനി അതിന്റെ പൊറകെ നടന്ന അതിന്റെ പൊറകെ തന്നെ നടക്കും
ആഹ് അതാ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചോ അപ്പ
കഴിച്ചില്ല പള്ളി പോയിരിക്കുന്നു ഇവിടെ
ആഹാ
അപ്പ അത് എല്ലാരും വരുമ്പത്തേനും അപ്പൊ ചുമ്മാ അവിടെ കേറി കെടന്നു
ഉം പിന്നെ എന്തൊക്കെയാ ഹോബികള്
അങ്ങനെയൊന്നുല്ല ചുമ്മായിരുന്നു നേരം കളയും
ടി വി യ്യൊന്നും കാണാറില്ലേ
ടി വി കാണണെ എനിക്കക്ക് ഇഷ്ടില്ല ഫോണിനകത്ത് ചുമ്മ ഇങ്ങനെ എന്തെങ്കിലും റീൽസ് കണ്ടൊണ്ടിരിക്കും
ആഹ്
പിന്നെ പകല് ഇച്ചിരി നേരം കെടന്ന് ഒറങ്ങും
ആഹ് ഒറങ്ങി ശീലിച്ചു കഴിഞ്ഞാ പിന്നെ ആ സമയം ആവുമ്പോ നമുക്ക് ഒറക്കം വരും അങ്ങനെ ഒരു കൊഴപ്പണ്ട് ഉം
പിന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പണിതോണ്ട് നടക്കും
ഹും പിള്ളോരൊക്കെ എത്രല്ലാ പഠിക്കുന്നെ
ആഹ് കുഞ്ഞിതിനെ ഈ കൊല്ലം ചേർത്തേള്ളൂ പ്രീ കെജിൽ മൂത്തത് രണ്ടില്
ആഹ് പ്പ എങ്ങനെയ പഠിപ്പ പഠിക്കാനൊക്കെ എങ്ങന
പഠിക്കാൻ മൂത്തവന് ഇച്ചിരി ടൈറ്റാ എന്നാ സിബിഎസ്ഇ ആയതോണ്ട് കുഞ്ഞതിനിനെ ഈ കൊല്ലം ചേർത്തെയുള്ളൂ പ്രീ കെജി ആണല്ലോ
ആഹ് അക്ഷരങ്ങളൊക്കെ പഠിച്ചുവരുന്നതേ ഉള്ളൂ
ആഹ് വരുന്നതേ ഉള്ളു അവർക്കെല്ലാം അവിടന്ന് തന്നെ പഠിപ്പിച്ച കൊഴപ്പോല്ല
ഉം ആഹ് ഇപ്പം അപ്പം അംഗവാടിയിലൊക്കെ വിട്ടായിരുന്നോ ആഹ് ആഹ് ആഹ് ഈ പ്രായത്തിന്റെയാ
ആഹ് ഇക്ക കഴിഞ്ഞ ദിവസവും പാർക്കിൽ പോയി ഉ ഊരുണ്ട് വീണ് തലയെല്ലാം പൊട്ടിയിരിക്ക
ഓഹ്
മൂന്നാല് സ്റ്റിച്ചുണ്ട്
ആഹാ അതുകൊണ്ടാന്നോ എന്നിട്ട് സ്കൂളിൽ പോയേക്കുന്നേ
ആ വേ കൊഴപ്പുല്ല വേദന ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അവിടെ ഇങ്ങനെ ഒത്തിരി ഇതൊന്നും ഇല്ലല്ലോ നമ്മുടെ ഇവിടത്തേക്കളും അടങ്ങിയിരുന്നുള്ളും അവിടെ
ആ അത് ശെരിയാ വീട്ടിൽ ഇരിക്കുമ്പോഴാ ഒട്ടും അടങ്ങിയിരിക്കാത്തെ
എവിടെയെങ്കിലും ഇങ്ങനെ പിരിവിരാന്ന് കേറിക്കൊണ്ടേ ഇരിക്കുവുള്ളൂ വീട്ടിലിരുന്ന
ഉം
അവിടെ ആവുമ്പോത്തേന് അടങ്ങിരുന്നോളും
ഉം പിന്നെ ചെടികളൊക്കെ ഉണ്ടോ
ആഹ് ചെടി എന്റെ അമ്മായി അമ്മ ചെടിടെയാളാ എനിക്കെന്നും അതിനോട് താല്പര്യംല്ല കേട്ടോ
യം.
ചെടീന്ന് പറഞ്ഞാ ഭ്രാന്താ അമ്മായിഅമ്മക്ക്
അപ്പൊ എന്ത ഒത്തിരി ഉണ്ടോ
ആഹ ഒത്തിരി ഉണ്ട്
പൈസ കൊടുത്ത് മേടിക്കുന്നേ ആന്നോ
പൈസ കൊടുത്ത് മേടിച്ചതും ഒണ്ട് അല്ലാണ്ട് ഓരെടത്ത് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് വരുമ്പോ പറിച്ചോണ്ട് വരുന്നതും ഉണ്ട്
ഉം ഇപ്പം നമ്മുക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല
ഉം ഉം ഇഷ്ടവാണോ ചെടിയോട്
എനക്ക് ഇഷ്ടം ഒക്കെയ ഇവിടെ എന്റെ കുഞ്ഞും യു കെ ജി ലാ അത് ഞാൻ എന്ത് അവിടെ കൊണ്ട നട്ട് വെച്ചാലും ഞാൻ നട്ടിട്ട് തിരിച്ച് പോരുന്നതിനപ്പുറം അത് പറിച്ച്
വേര് വന്നൊന്ന് പറച്ച് നോക്കും
ക്കരാറില്ലേ ഇപ്പൊ
എന്നും ഉള്ളതാ എവിടെ നമ്മൾ ഈ റോസേടെ കമ്പൊക്കെല്ലേ കൊണ്ട് നടുന്നത് അതങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് നട്ട് കഴിഞ്ഞ് നമ്മൾ പെരയ്ക്കകത്ത് കേറുന്ന മുമ്പട്ടേ അത് വന്ന് എടുത്ത് താഴെ തയ്യ ട്ട് എറിയും അങ്ങനത്തെ സ്വഭാവാ അതൊണ്ട് പിന്നെ ഞാനെ മെനകെട്ട് കിടത്തില്ലേ ഇപ്പൊ
ആഹ് പിള്ളേരാണോ
അല്ല ആമ്പള്ളേരോ ആമ്പിള്ളേരു ഉണ്ട് മൂത്തത് അഞ്ചില് എളേത് യൂ കെ ജി പെണ്ണ്
ആഹ്
ഉം മൂത്തത് പിന്നെ അവന് പിന്നെ അങ്ങനൊന്നും ഇല്ല കളിച്ചോണ്ടങ്ങ് നടന്നോളും
അതെ
അതെപ്പ ആമ്പിള്ളേരാണേലും പെൺ പിള്ളേരാണെങ്കിലും ഇപ്പഴത്തെ ആ പ്രായം അവരിങ്ങനെ ഇങ്ങനെ ചെയ് തോണ്ടിരിക്കും
ആഹ് ര രണ്ടാമ്പിള്ളേരാ
ആഹ്
വ ഇവിടെന്ന അങ്ങനെ വഴക്കൊന്നുല്ലാട്ടോ ഇവര് തമ്മിൽ വഴക്കൊന്നുല്ല
അത് തന്നെ വലിയ കാര്യം.
ആഹ് ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാന്ന് തോന്നണു മൂത്തവൻ എളയതിനെ നോക്കിക്കോളും പിന്നെ എളയതിനെ മൂ ത്തേനെ കാണാണ്ടും ഇരിക്കൂല്ല.
ഉം ഏജ് ഡിഫറൻസ് ഇവിടെ അഞ്ചിലും യു കെ ജിലും വാ എന്നിട്ടും അടിയാ.
ആഹ്
അത്രേയും വയസ്റ്റിന്ഡിഫ്രൻസ് ഉണ്ടായിട്ട് അങ് അടിയാ അടിയോടടി ആഹ് സ്കൂളിൽന്ന് വന്ന് വന്നാ പിന്നെ നമ്മക്ക് വഴി ഇല്ല
അഹാ ഹാ ഹാ
ഉം പറയാൻ ഇല്ല അവള് ഒന്ന് കൊടുത്ത അവൻ രണ്ട് കൊടുക്കും അവള് അവൻ രണ്ട് കൊടുത്ത് അവള് നാല് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ
പിന്നെ ഇവിടെ കുഞ്ഞിത് എന്തേലും ചെയ്താലും മൂത്തത് ക്ഷമിച്ചു കൊടുക്കും
ആഹ് ഇവിടെ അങ്ങനെയൊന്നും നടക്കത്തില്ല
ആഹ്
ഉം
പിന്നെ എടയ്ക്ക് ചോയ്ക്കും ഇവൻക്ക്‌ എന്നാ കൊമ്പുണ്ടോന്ന് ചോയിക്കും
ആഹ് പിന്നെ എളേ രണ്ടു ആമ്പിള്ളേർ ആണെങ്കി പിന്നെ ഒരു ഗുണ ഉള്ളെന്ന് വെച്ചാല് ഈ ഡ്രസ്സ് ഒക്കെ ചെറുതാകുമ്പോ അവർക്ക് ഉപയോഗിക്കാം കളയേണ്ടി വരത്തില്ല
ആഹ്
അങ്ങനെ ഒരു ഗുണോണ്ട് അല്ലേ
ആഹ് എന്റെ നാത്തൂന്റെ മൂത്തത് എന്റെ മൂത്തന്റെേക്കാളും പത്തു മാസത്തിനും മൂത്തതാ അപ്പം അവന്റെ ചെറുതാവണന്ന് ഇവനക്ക് കൊടുക്കും ഇവന്ക്ക് ചെറുതാവും
അയിന് എളതിന് കൊടുക്കും അല്ലേലും ആ മൂ ത്തത് ആമ്പിള്ളാരാണെങ്കിലും കുഴപ്പല്ല പെമ്പിള്ളേര് എളയ ആണേലും കുഴപ്പല്ലെ പെമ്പിള്ളേര് ഷർട്ടും പാന്റും ഇടോല്ലോ അതോണ്ട് പെൺപിള്ളാരായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ആഹ് ഇളയതാണുങ്ങൾ ആമ്പിള്ളേരാണെങ്കില് ഫ്രോക്ക് ഒന്ന് ഇട്ടോണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അത് വേസ്റ്റ
ആഹ് ആഹ്
മുത്തത് ആമ്പിപിള്ളരാവുന്നതാ എപ്പഴും നല്ലത് പെൺപിള്ളേർ എളേതാവുമ്പോ അവരുടെ പാന്റും ഷർട്ടൊക്കെ അപ്പൊ ഇവിടെ അവന്റെ എല്ലാം അവന് അഞ്ചാം ക്ലാസ്സൊക്കെ ആയപ്പോത്തേനും അത്യാവശ്യം നല്ലപോലെ നീളം വെച്ചു വണ്ണം ഇല്ല നീളം വെച്ചു അപ്പൊ പുള്ളിക്കാരന് ഷർട്ടും പാാന്റും ഒന്നും പറ്റുന്നില്ല അതൊക്കെ ഇപ്പൊ എളയ ആള ഇടുന്നേ
ആണല്ലേ
അത ഉം അതിട്ടോണ്ടാ പോവുന്നെ
വൈന്നേരം വൈുന്നേരത്തന് ഉച് ച്ചക്കത്തെ ഫുഡ് തന്നെയാണോ
ആഹ് ഇന്ന് ഇനിയിപ്പ വൈകിട്ട് വെക്കണം ഇന്ന് കൊറച്ച് കുറച്ചേ ഉള്ളായിന്ന് അവർക്ക് പൊതിയൊക്കെ കൊടുത്ത വിട്ട് തീർന്നു ഇനിയിപ്പ വൈകീട്ടത്തേന് വെക്കണം അങ്ങനെ വെക്കാറൊന്നും ഇല്ല ഉണ്ടെങ്കി വെക്കത്തില്ല ഇല്ലെങ്കില് പിന്നെ വെക്കും
ആഹ് അല്ല വൈന്നേരം ചോറ് തന്നെയാണോ കഴിക്ക ഇന്ന് അതെ വല്ല സ്പെഷലാണോ ആഹ് ആഹ് ചെല ചെലര് രാത്രിയില് വേറെ ഫുഡാണല്ലോ അതാ ഞാൻ ചോദിച്ചത്
ചപ്പാത്തിയൊക്കെ എടക്കൊക്കെ എന്ത് എനിക്ക് പ്രസവം കഴിഞ്ഞത് ഇപ്പ ഇച്ചിരി വയറ് വെച്ചു ഇപ്പം അത്യാവശ്യം ഒരുമാതിരി വയറുണ്ട് അപ്പൊ അത് കുറയ്ക്കാന വയറും ഇപ്പോൾ ഒരു ശകലം വണ്ണവും വെച്ചു അപ്പൊ അതും കുറയ്ക്കാനക്കൊണ്ട് മാക്സിമം ഇടയ്ക്കൊക്കെ ചപ്പാത്തിയൊക്കെ നോക്കും കുറച്ച് ദിവസൊക്കെ പക്ഷെ ചോറ് തിന്ന് ശീലിച്ചോണ്ട് നമുക് ക്ക് അതില്ലെങ്കി പറ്റത്തില്ല
ആഹ് എനിക്കും അതെ ചോറല്ലാണ്ടെന്ന തിന്നാലും ചെന്നിട്ട് കിടന്നുറങ്ങൂല
ആഹ് അതാ പ്രശ്നം നമ്മൾ ശീലിച്ച് പോയതോണ്ട അല്ലേ കുഴപ്പമില്ല
ആഹ് പിന്നെ അത് ഞങ്ങള് ഏഴ് മണി ഏഴരയൊക്കെ ആകുമ്പോ അത് കഴിക്കുകയും ചെയ്യും അത് കഴിച്ചില്ലെങ്കി അപ്പൊ ഉച്ചക്കും രാവിലേം കഴിച്ചില്ലെങ്കി എനിക്ക് കുഴപ്പമില്ല പക്ഷെ രാത് ത്രിൽത്തെ ഫുഡ് ഏഴര കഴിഞ്ഞ എനിക്ക് ഗ്യാസ് കേറും
ആഹ് അത് നേരത്തെ ഇവിടെ പിന്നെ താമസിച്ചാ കഴിക്കുന്നെ ഒമ്പത് ഒമ്പതര പത്ത്മണിയൊക്കെ ആകും ചിലപ്പം
ആഹ് ഞാനും പിള്ളേരും ഏഴേര ആവുമ്പോ കഴിക്കും
ആഹ് അങ്ങനെ കഴിക്കണവെന്നാ പറയുന്നേ ആഹ് ഏഴ് ഏഴര ആകുമ്പോ എട്ട് മണിക്കുള്ളില് വൈ കിട്ടത്ത ഭക്ഷണം കഴിക്കണ പറയുന്നെ ദഹിക്കണ്ടേ നമ്മള് കെട പിന്നെ നമ്മൾ കിടക്കാൻ പോവല്ലേ ഉറങ്ങുവല്ലേ പിന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഭക്ഷ് അങ്ങനെയൊന്നും നടക്കത്തില്ല ഒമ്പതരയാവും
അത് അത് കഴിഞ്ഞ് പിന്നെ എന്തോ കഴിച്ച എന്തോ വയർ ബുമ്മെന്ന് ഇരിക്
ഉം ആഹ് അതാ ക്ഷേ നമ്മളൊരു സമയം ഉണ്ടല്ലോ രാവിലത്തെ ഉച്ചക്കൽതേം വൈകിട്ടതേം ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ തന്നെ ഉള്ളതൊണ്ട് പല സമയത്ത് ചിലപ്പോ രണ്ട് മണിക്ക് ചിലപ്പോ രണ്ടരയ്ക്ക് ചിലപ്പോ മൂന്ന് മണിക്ക് അങ്ങനെ കറക്റ്റ് സമയം ഒന്നുമില്ല നമ്മള് തന്നെ ഒള്ള് പിള്ളാരും എല്ലാരും ഉണ്ടെങ്കിൽ ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പ ക്കെ ഇരുന്ന് ചോറ് കഴിക്കാം അല്ലെങ്കി നമ്മള് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇങ്ങനെ നടക്കും സമയം പോകുന്നതും അറിയത്തില്ല അച്ഛൻ മരിച്ചു പോയി അമ്മയുണ്ട് അമ്മയുണ്ട് ഒരാങ്ങളയുണ്ട്
ആഹ് ആഹ്
ഉം
കൂടെ തന്നെയാണോ
അല്ല അല്ല അവര് വേറെ സ്ഥലത്ത ഉം ആഹ് ഇവിടി പ്പം അം ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട് ആങ്ങളെയുണ്ട് ഞങ്ങള് സപ്പറേറ്റ് വീട് വെച്ച് മാറി ഞങ്ങള് നാലു പേരും മാത്രേ ഉള്ളൂ ഹസ്ബെന്റും രണ്ടു പിള്ളേരും അമ്മയും തൊട്ടും മേളിൽ തന്നെ താമസിക്കുന്നെ അടുത്തടുത്ത
അതെ ആഹ് പിന്നെ അമ്മായമ്മമാരൊക്കെ ഉണ്ടെങ്കിലാണ് പണി തീരൂല്ലാത്ത
ഓ നേരത്തെ ആന്നേലും അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല
ആഹ്
രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്യും പിന്ന അത് ബാക്കി അത് കഴിഞ്ഞ് പിന്നെ ഇരുന്ന് ടി വി കാണും ആഹ് ഇവിടെ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിലേക്ക സ്വാന്തദ്രിയം ആണെന്ന അവിടെ പിന്നെ അമ്മ പറ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ ഇവിടെ അതൊന്നും ഇല്ല നമുക്ക്ഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ
ആഹ പിന്നെ വേറെന്താണ്
അവിടെ ജോലിയൊക്കെ ജോലിക്ക് പോന്നുണ്ടായിരുന്നോ
ഇല്ല ജോലിക്ക് പോകുന്നില്ല ഇവൻ കുഞ്ഞല്ലായിരരുന്നു ഇവനി ഇപ്പ ചേർത്തേല്ലേ ഉള്ളൂ ഇനി ഇപ്പ എന്തെങ്കിലും നോക്കണം
ഏഹ് ഇതുവരെ പഠിച്ചപ്പോ
ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ
ഓ പിന്നെ നല്ല ജോലിയൊക്കെ കിട്ടും എവിടെയെങ്കിലുംക്കെ ഇപ്പൊ പി എസ് സിയിലൊക്കെ അല്ലെ ഇപ്പ പി എസ് സിയിലൊക്കെ ഒത്തിരി ഇതൊക്കെ വരുന്നുണ്ടല്ലോ നോക്കത്തില്ലായിരുന്നോ ആഹ ആഹ ശേരി